ഹലോ?
ആഹ് ആഹ് നോക്ക്ണ്ല്ലേ?
ഹലോ കേക്ക്ന്ണ്ട് കേക്ക്ന്ണ്ട് ആ
ഉം
എന്തെക്കേ
ന്നല്ലത്
ഉം ചായെടിച്ചോ
ഇല്ല ചായ കുടിച്ചിട്ടില്ല.
ഏഹ് എന്തേ ചായ്ക്കുടിക്കലില്ലേ വൈകുന്നേരം.
ആഹ് കുടിക്കല് കുട്ടിയാളവടെ പൊറത്ത്ണ്ട് അപ്പൊ അവര് വന്നിട്ട് ഒന്നിച്ച് കുടിക്ക വെച്ചിട്ട് ഉം ഉം ഉം ഇങ്ങളെ ചായ
ട്ടിയാക്ക്
കടി ണ്ടാക്കിറ്റൊന്നുല്ല. ഇങ്ങനെ പോണു അടുത്തവീടെല്ലാം ഇന്ന് സ്പെഷ്യലൊന്നും ണ്ടാക്കിയിട്ടൊന്നില്ല.
ഏഹ് നിർബന്ധൊന്നുല്ലേ ച്ചൊയിക്കാ കുട്ടിയാക്ക്
ഇല്ല അവർക്ക് അങ്ങനെ നിർബന്ധന്നൂല്ല സ്പെഷ്യലൊന്നുല്ലാ ന്. ട്ടിയാക്കെന്തേലൊക്കെ മാണങ്ങി ഇബടെ അടുത്തൊരു പീടിയണ്ട് അപ്പ അവിട്ന്ന് വേ ആഹ് അഹ് ആഹ് ഹ്
ഏഹ് അഹ് ശരി ന്ന്ട്ട് വേറെന്തൊക്കെ ആഹ് ഞങ്ങളതൊക്കെ കഴിഞ്ഞു അര് കെന്തായാലും വൈകുന്നേരം ചായക്ക് നിർബന്ധാണ്.
ആഹ് ആഹ് ആഹ്
ഇന്ന് ജയക്കേണ്ടി പൂവട ഇണ്ടാക്കി.
ഏഹ്
ഉം ആഹ് എങ്ങെനെണ്ടാക്കി വെച്ച് ചപ്പാത്തീ പൊടി
ആഹ്
അതു ചേ എളം ചൂട് വെള്ളത്തിലൊന്ന് കൊയച്ച്ടണ് അയില് തേ തേങ്ങി ശർക്കരി ഇട്ട്ങ്ങാണ്ട്. ഉം ആഹ് ആവിക്ക് ഇണ്ടാക്കല്ലേ
ആഹ് അഹ് ഇൻക്ക് അധികം അങ്ങനൊ പൊരിക്കണതാ ഇഷ് പ മൈദ മൈദപൊടിൻ്റുള്ളിലാക്കി.
അത്പ്പോ ഇൻക്കു അങ്ങന തന്നെ പിന്നെ ഇവര്ക്ക് ഇവരെ ആൾ ഇവിടെള്ള ആൾക്ക് അത് നിർബന്ധ ന്തായപ്പ പിന്നെ ആവിക്ക് മതി ന്നറ
ആഹ് അങ്ങനെ അ അടണ്ടാകുലോ വായന്റെലേല്
ആഹ് വായന്റെ ടി യാ അങ്ങൻത്തെ ആഹ് അങ്ങൻത്തൊക്കെണ്ടാക്കും ഉം ഉം നട്ട് വേറെന്തൊക്കെ
വേറെന്തൊക്കെ നല്ലത്
ഫുഡ് ഫുഡോക്കെ വൈകുന്നേരത്തിനൊക്കെ ആയിലേ?
ആഹ് ആഹ് ഇന്ന് ഒന്നിച്ച് വെച്ച്ക്കാ ഇങ്ങളെന്താ ഒന്നിച്ച്ണ്ടാകില്ലേ? ഉം ഉം
ട്ട് ഒറ്റ വെപ്പ്മ്മലേ കയ്യേലല്ലേ ഉം ഉം ഇൻതാ യാത്രെക്കെ പോവലില്ലേ
ഏഹ്
യാത്ര പോവലില്ലേ ചൊയ്ക്കാ പൊറത്ത്ക്ക്
ആഹ് ഞമ്മളങ്ങനെ പോകാ അധികം പോവലൊന്നൂല്ല
ഏഹ് ശരി കുട്ടിയാക്ക് പൊറത്തൂടെ പോവന്ന് വല്ല്യഷ് ട്ടന്നൂല്ലേ ടൂറൊന്നും പോണന്ന് ഇഷ്ട്ടൊന്നുല്ലേ
ഏഹ് ഇഷ്ട്ടൊള്ളോരൊക്കെന്നാണ്
ആള് ഇവടെല്ലേ
ആള്ണ്ട് ഓട്ടോറിക്ഷേലങ്ങനെ ഓട്ടോ ഉം ഓട്ടൊക്കെ കൊറവാ അവരെ സാമ്പത്തികം നോക്കി ട്ടം പോവാൻ പറ്റുള്ളൂ ഉം ആഹ് ഇങ്ങള ഹസ്ബൻ്റ് ഇവിടെല്ലേ ഇങ്ങള ഹസ്ബൻ്റ് ഇവിടെല്ലേ
ആ ഇണ്ട് ഇവിടുണ്ട് ഇണ്ട് ഇവിടുണ്ട് ആ അത് ദുബായിലായിനി പിന്നെ രോ യുദ്ധത്തി ത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെങ്ങനെ നാട്ട് വന്നു ഇപ്പ ഇങ്ങനെ റബ്ബർ ഇവിടെ അധികം ടാപ്പിംഗ് ആണ് അധികം വരണത് അപ്പോ പിന്നെ ഒരു വർഷത്തില് രു പാട്ട എടുത്തെക്കാണ് ടേപ്പ് ചെയ്യാൻ വേണ്ടീട്ട്
ആഹ് ആഹ് ആഹ്
ഉം പിന്നെന്താ ഫുഡൊക്കെ ഇണ്ടാക്ക ല്ലേ ബിരിയാണി നെയ്ച്ചോറ് അങ്ങൻത്തൊക്കെ ഇണ്ടാക്കൂല്ലേ
ആഹ് ബിരിയാണി ചോറൊക്ക ഇണ്ടാക്കും ഒറ്റക്കായാ പിന്നെ നമ്മള് ഒറ്റക്ക് അങ്ങിട് ശീവാവും
എങ്ങനെ ആരെ നമ്മളൊന്ന് ആദ്യൊന്ന് വെച്ചോക്കും അത് ശെരിയായിന എന്താന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ
പിന്നെ അതാണ്ട് ശരിയാ അല്ലേ അവള് കൂടെ വേറെ ആളുണ്ടെങ്കി നമ്മളത് ചെയ്യും ചെയ്യൂല ഒറ്റക്കാമ്പോ പിന്നെ ചെയ്യും ഉം ആഹ് ആണ്ട
ഏഹ് ശരി
ഇപ്പ എല്ലാം ഇണ്ടാക്കും
ആഹ് എല്ലാം ഇണ്ടാക്കൂലേ ഏഹ് ശരി എനിക്ക് രണ്ടാളാണ്
ഉം പെൺകുട്ടികളാ
ആഹ് രണ്ട് പെൺകുട്ടികളാണ്
ഓഹ്
ഉം നിങ്ങക്കോ
എനിക്ക് മൂന്നു ആൺകുട്ടികളാ
മൂന്നാങ്കുട്ടികളാ ഏഹ് വലുതൊക്കെ വല്യോനൊക്കെ എന്താ പഠിക്കന്നെ
ആഹ് മുത്താള് ഉണ്ടായിനി
ആ ഒമ്പതാം ക്ലാസ്സിലാണല്ലേ
ഒരാള് ഏഴില് പിന്നെ നാലില്
ആഹ് തന്നെ ഇന്റെ രണ്ട് പെൺകുട്ടികള് ഇപ്പ മോള് പ്ലസ് ടു കഴിഞ്ഞ് അവള് സി എക്ക് പഠിക്കാണ് സി എ അക്കൗണ്ടന്റ്
ആഹ്
പിന്നെ ചെറിയ മോള് ഇപ്പ എസ് എൽ സി കഴിഞ്ഞ് ഈ വർഷം പ്ലസ് വൺ ആണ് നാളെ മുതല് ക്ലാസ്സ് തുടങ്ങാണ്
ആഹ് ഓഹ്
ഉം നാളെ പ്പോ അത് തുടങ്ങാൻ പോണത്
ഉം
പ്ലസ് വണ്ണിന്റെ ക്ലാസ് നാളെ ആറാം തീയതി ആരംഭിക്കുന്ന
ആഹ് അതറിയില്ല മക്കള ആന്നെ നമ്മള് നോക്കൂല നാളേക്കാരല്ലേ എല്ലാരിക്കും ആഹ്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
മ്
വേറെ എന്തൊക്കെയ എന്നിട്ട് വേറെ വീട്ടില് വേറൊരും ഇല്ല
ഇവിടെയരും ആ ഇവിടെ നാല് മക്കളും ഹസ്ബൻഡും ഞാനും ഉണ്ട്
അല്ലെ ആഹ ശരി
എന്റെ കുടുംബം വലിയൊരു കുടുംബമാണ്
ആ ആ അതല്ലെ ആഹ ഞ ഞങ്ങള് കുടുംബം അങ്ങനെ തന്നെ ഇവിടെ അല്ല ഇന്റെ വീട് അവിടെ അവിടെ വല്യ കുടുംബം തന്നെ
ആഹ
ഉം ഇവിടെ പിന്നെ ഒരു ആറ് ആണുങ്ങളും ആറ് പെണ്ണ് അല്ല മൂന്ന് പെണ്ണ് മൂന്നാണ് മൂന്ന് പെണ്ണു ആണ് ഇവിടെ ഞങ്ങൾ നടുത്താണ് ആഹ എല്ലാരുംഉണ്ട് കിഡ്സ്‌ മൂന്നാണ് ആഹ മൂന്നാളും കെട്ടിച്ച് മൂന്നാണുങ്ങളും പെണ്ണ കെട്ടി
ഓ
ഞങ്ങള്ൾ വേറെ വേറെയാണ് തറവാട്ടിൽ നിന്ന് എല്ലാവരും വേറെ ആയിപ്പോ ഉം
ആഹ് ആഹ്
ഉംഹ്. നിങ്ങക്ക് ഇളച്ചനും മൂത്തച്ചനും ഒക്കെ ഉണ്ടോ?
ആഹ് എളച്ചി വേറെ പൊയ്‌ക്കുന്നു. പിന്നെ രണ്ട് നാത്തൂന്മാർ ഉണ്ട്. ഇവിടെ നാലാളാണ്. നാത്തുമാരണ്ടാളും കെട്ടിച്ചോട്‌ത്തവര് വേറയ്ക്ക്ണ്. പിന്നെ ഇല്ല ഇല്ല പിന്നെ എളച്ചൻ രണ്ട് പെണ്ണും രണ്ട്പെണ്ണും രണ്ടാണും എല്ലാവരും പെണ്ണ് കെട്ടി എല്ലാരും വേറെപോയിട്ടുണ്ട്
ആഹ് എല്ലാവരും വേറെ പെയ്ക്ക്ണ്ല്ലേ. ഉമ്മയും ഉപ്പയും ഒക്കെണ്ടോ
ഇല്ല ഇമ്മ ഇപ്പയുമില്ല. ഇമ്മ ഞാൻ വരുന്നതിന്റെ മുന്നേ മരിച്ച്ക്ക്ണ്. ഞാൻ വരുമ്പോ നാത്തൂൻ ആയിരുന്നു അത ഞാൻ പറഞ്ഞത് ഒറ്റക്കായ ന മ്മള് അങ്ങട്ട് പഠിച്ചു മറ്റേ ആവുമ്പോൾ. എനിക്ക് ഒന്നും അറിയാതെ അങ്ങനെ വന്നതായിരുന്നു നാത്തൂൻ കൊറ്ച്ച് ദിവസം നിന്ന്.
ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെയൊക്കെ ഒന്നും അറിയതെ വന്നത പക്ഷേ ഞാൻ. ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് ബിരിയാണി വെക്കണ അന്നാണ് ഇപ്പോ ഇവിടെയും ആദ്യായിട്ടൊള്ളു. മറ്റേക്കെന്താ എന്തേങ്കിലും പരിപാടിയൊക്കെപുറത്തു നിന്ന് വിളിക്കാന്നല്ലാതെ. ആളെ വിളിച്ചാണ് അന്നൊക്കെ വെക്കലേനിയല്ലോ. പിന്നെപ്പത്തെ യൂട്യൂബ് തുറന്ന എല്ലാ സംഭവങ്ങളും അയിന്ന്. ഉ ണ്ടാക്കാല്ലോ എന്തായാലും.
ഓ യൂട്യൂബ് യിൽ ഇല്ലാത്ത.
ആഹ് ഒന്നും ല്ല എന്ത് സാധനം എന്ത് ഒക്ക മക്കളെന്താ നിർത്താൻ പറയ്ണ്ടോ.
ആഹ് ആഹ് വേറന്താ
ഏഹ് ശരി ആഹ് ആഹ്. ശരി എന്നിട്ട് പിന്നെ വേറെ എന്തൊക്കെയായിട്ട്.
വേറെന്തൊക്കെയാ നല്ലത് അവര് ചേർ ഇപ്പൊ ചോയ്ക്കോക്കെ ചെയ്യും. ഇപ്പൊ അവര് വേറെ മൂടിലാണ്.
തന്നെ ആഹാ. അവർക്കൊക്കെ ഫോണല്ലേ വാണ്ടത്. നമ്മള് ഫോണ് ഇപ്പോ നമ്മള ഒഴിവിനങ്ങനെ വിളിക്കാ നോ. മാ എനിക്ക് ഫ്രീ ഒന്നുമില്ല
ഫോണ് കിട്ടൂല. ഇവർ സ്കൂൾ പോയാലും വേ ഒഴിവേക്കാരം അപ്പൊ ഇന്നാലും മിഞ്ഞാന്നൊക്കെ ഇ ങ്ങക്ക് മെസ്സേജ് വീട്ടിലെ ഉംഹ്.
എ ന്നിട്ട് പിന്നെ ഉംഹ്.
പിന്നെ എന്തൊക്കെ
വേറെ എന്താ ഇങ്ങനെ പോണ്. ഏഹ്
മക്കള് പെരേ ഔടെജ്
ഇല്ല്യ ഓല് ഇപ്പൊ പൊർത്ത് പോയിക്കുണു ഓക്ക്ന്നാളെ ക്ലാസ് തൊട്ങ്ങല്ലേ. അപ്പപ്പോളപ്പച്ചീനെ തെരക്ക്- നമ്മക്ക്ന്ന് ബേഗാങ്ങാൻ പോവാന്നൊക്കെ പർഞ്ഞാണ്ടെ അയിന് പോയക്കപ്പൊ രണ്ടാളും പോയിക്ക്ണ് കൂടെ. ഓര്ക്കങ്ങനെ ആഹ് ഓർക്കങ്ങനെ എങ്ങനെ പൊർത്ത്കൂടെ പോയോണ്ട് ക്കണം. ഓര്ക്ക് അല്ലേതന്നെ ഓരപ്പ രാവിലെ സുബൈക്ക് നാല് മണിക്കാണ്ട് പോയാല്. നിസ്കാരം കഴിഞ്ഞാണ്ട് പോയാല് വൈകുന്നേരം രണ്ട് മണി രണ്ട് മൂന്ന് മണി ഉള്ളിലായ്ട്ട് എത്ത് ത്തൊള്ളൂ. ഇന്ന് പോ ഓൽക്ക് എന്തായാലും നാളെ ക്ലാസൊട്ങ്ങാണ് ബാഗ് വാങ്ങിട്ടില്ല, നോ. ട്ട്‌ വാങ്ങിട്ടില്ല ന്നൊക്കെ പർഞ്ഞാണ്ട് കൊണ്ടു പോയിക്ക്ണ് പ്പോ രണ്ടാളും പോയി. ക്രിമിച്ച്.
നേര്ത്തെത്തും ചോറയ്ക്കണം. വരും. ഓട്ടോറിക്ഷേല് ഓട്ടോ കിട്ടുമ്പോ അങ്ങനെ പോകോല്ലോ. ഇവടെ ഇണ്ടാവും ഓട്ടോ സ്റ്റാൻഡില് ഇണ്ടാവും. ഓട്ടം കൊറവാകുമതികോം ഈ സ്കൂള് പൂ ട്ടിലപിന്നിം ഇണ്ടാവൊള്ളൂ.
ആഹ് ആഹ് സ്കൂൾ പൂട്ടല്ല്ല്ലേ അപ്പൊ സ്കൂളിന് ട്രിപ്പുകളൊന്നും ഇണ്ടാവില്ലല്ലേ
സ്കൂൾ ട്രിപ്പ് ഞാനിട്ക്കാപറിം സ്കൂട്രപ്പക്കെ വെച്ചാ ഭയങ്കര ബുദ്ധിമുട്ട് അതാ സമയത്ത് നമ്മൾ ഇവിടെ ഇല്ലെങ്കില് എന്നൊക്കെ പറിം
ടൈമില് ഇവടെ എത്തിയില്ലെങ്കിൽ പിന്നെ നമ്മള് വേറെ വൈകുന്നേരം ഉച്ചന്റെ ശേഷോ വേറെ ട്രിപ്പ് പോയാ ടൈമില് നമ്മള് ചെൽപ്പ എത്തിടായ് ഇണ്ടാവൂല്ലേ
ആഹ് അതാണ് പറഞ്ഞത് ഞാൻ പർഞ്ഞ് അത് റ്റ മാസത്തിലെങ്കിലും എന്തേലും വരുമാനം കിട്ടു ക്ക്ണില്ല ഉം ഉം ഉം പിന്നെ അങ്ങനെയൊക്കെ ആവുമ്പോരു കാര്യാണ്. ആഹ് നമക്ക് ഒന്നാം തീയതി ആവുമ്പോത്ത്ന് ഇത്ര കിട്ടാൻണ്ട്
ആഹ് ആഹ് ന്നെ മറ്റേത് ഇതിലിങ്ങനെ ഓ ട്ടം കിട്ടിയെങ്കി കിട്ടി അത്ര തന്നെന്നെ പിന്നെ ആഹ് കിട്ടലോണ്ട് അത് ഇപ്പൊ കൊറേ കടം കള്ളീം ഇള്ളോല്ണ്ടാവും അതോ ണ്ടൊന്നും ആവൂല്ല അങ്ങോട്ട് എത്തിചേരൂല്ല അങ്ങനെയൊക്കനേണ്
ഉം കടല്ല നമ്മടെ പെരപ്പണി കഴിഞ്ഞിട്ടില്ല പെരപ്പണി തേപ്പു തേപ്പ് കഴിഞ്ഞിട്ടോള്ളു ഇഞ്ഞി മേല പെയിന്റടിണ്ട്
ആഹ് മേലെക്കുണ്ടോ വീട്
ആഹ് അത് തറവാട് പോലെഇട്ത്തേനി അപ്പൊ അതിന്റെ ഇടയിലാണ് ബാപ്പ മരിച്ചത് അപ്പൊ പിന്നെ പെങ്ങന്മാർക്കുള്ള ഓഹരിയൊക്കെ കൊടുത്ത് എളച്ചൻക്കും കൊട്ത്ത് അത് നമ്മടെ പണി ബാക്കിക്കെട്ത്ത് ഉം
ക്ക് ഇൻഷാഅല്ലാഹ് ചെർക്കന്മാരുല്ലേ ഓലൊക്കെ ആകുമ്പോ ത്‌നൊക്കെ ആകോല്ലോ. ആഹ് അയന്നെ വന്നത് ഉം പിന്നെ ബേജാറില്ലല്ലോ പെൺകുട്ടിയളാകുമ്പ നമുക്ക് ഓലെ കെട്ടിക്കേണ്ട ബാധ്യതകളൊന്നും അങ്ങനെ ക്കെണ്ടാവൊല്ലോ ഉം ഇതിപ്പോ ഇന്റെ ഇവിടെരു ആഹ് എന്നെ രണ്ടു അയന്നെ ഓക്കെ ആൺകുട്ടിയളും വേണം പെ ൺ കുട്ടിയളുംഎല്ലും വാണം ഇപ്പ ഇവടെ എൻക്ക് രണ്ട് രണ്ട് പെൺകുട്ടിയളാണ്. രണ്ടും ഒരേ തരായി രണ്ടും ഒരേ വലിപ്പാണ്
രണ്ടാളും ഒപ്പാല്ലേ ഉം ആഹ് ഇങ്ങള് പ്രൊഫൈല് വെച്ച്ക്ക്ണല്ലോ ഇപ്പ ഞാൻ കണ്ടീന്ന്
ആഹ് രണ്ട് പെൺകുട്ടികളാണ് രണ്ടും ഒരേ തരായി ഒന്നര വയസ്- മാറ്റൊള്ളൂ ഏ പിന്നെ പിന്നെ കൊറേ ഇണ്ടാവാ വൈകിപോയി പിന്നെറ്റ് ഇണ്ടായതുമില്ല
ആഹ്
അങ്ങനെ ഓരോ പ്രശ്നത്തിലങ്ങനെ അയ്റ്റാണ്ട്
ഉം ഇപ്പം അയിനെന്താ അയിപ്പത് വയസ്സ് സ്സായാലും ഉണ്ടാവുണ്ടല്ലോ
ആഹ് ഉണ്ടാവനുണ്ട് ആ ഒന്നാമത് ഈ തൈറോയ്ഡും മറ്റും മറ്റും പ്രശ്നങ്ങളൊക്കെ ഉള്ളതേണ്ടേയ് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊക്കെ നോർമൽ ആയിക്കണ് ആ സമയത്ത് നമ്മുക്ക് ഇണ്ടാകണ ടൈമിൽ ഇണ്ടാകാഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞ് അതൊക്കെ ഉണ്ടാ ഇപ്പം എല്ലോടുത്തും ഉള്ള പ്രശ്നം അത് തന്നെയല്ലേ ഇപ്പൊ
ആഹ് ആഹ്
ഒന്ന് രണ്ടും ഉണ്ടായി കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തേമ് നാലാമത്തൊക്കെ ഉണ്ടാകാൻ പണി തന്നെയാണ് ഒന്നാമത് അതാണ് ഈ ഫുഡും ഈ ഇതിന്റെതൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പൊ അധികം വരുന്നത്
ഉം ഉം ഉം
വേറെ എന്തൊക്കെയ ഇന്നണ്ട് ഉം മഴ ഇണ്ടോ ആ ഭാകത്ത്കൂടെ ആഹ് ഇന്ന് നല്ല വെയിലാണ് ഇന്നലിം മിനിയാന്നും ഇന്നാലൊക്കെ നല്ല മഴ ഏനി
ഉം ഈ വാകത്ത് കൂടി നല്ല മഴ ഏനി
ആഹ് ആന്ന് ആ രണ്ടീസം നല്ലോണം ഇണ്ട് ഇന്ന് വെയില് അല്ലേ
ആ ഇന്ന് നല്ല വെയി ലാണ് ഇന്ന് അന്തുകൊണ്ട് തുണികളൊക്കെ കൊറേ ഒരുവിതം ഒണങ്ങി കിട്ടി പറ്യാ മറ്റത് ആഹ് ഒക്കന്ന് തുണ്യളൊക്കെ പൊർത്ത്ക്ക് വാരി വൽച്ചിട്ടോണ്ടെന്നെയ്നി കാരണം വെയിലില്ലാഞ്ഞാല് വയങ്ക തുണ്യാള് ഡ്രസ്സൊന്നു ഒണങ്ങി കിട്ടൂലാ
ആഹ് ഡ്രസ്സ് മണം വരുവാണ്
ആഹ് അതെന്നെ സ്മെല്ലാണ് ഞമ്മളൊണങ്ങാതെ ഇട്ടാല് സ്മെല്ലാണ് ഉം മക്കള് പൊർത്തൊന്നും പോയിട്ടില്ലേ കളം ഒന്നുല്ലേ ആഹ് കളി കൈഞ് വന്നത് ഏഹ് അഹ്ശരി ഉം
അവര് തെരക്കൂട്ടൊക്കെ ചെയ്യും ഫോൺന് പിന്നെ ഞാ ഇങ്ങനെ വർക്ക് ക്കാണ് ന്നൊക്കെ പറിണോണ്ട് മുണ്ടാതെങ്ങനെ ഇരിക്കും
അതാണ് ഇപ്പം മുണ്ടാതിര്ക്ക്ണെലേ ഉം സ്കൂള് ഏഹ് ഇ ഇല്ലേ കഴിഞ്ഞിറ്റില്ലേ ഞാന് ഇപ്പം തൊട്ങ്ങീ അയിന്റയിന്റെടേക്കുടെ ഫോൺ ഹാങ്ങായി പോയി തായി പോയി ഡിസ്പ്ലേ അട്ച്ചു പോയി പിന്നെ അയ്ന് ശേഷം ഞാൻ ആപ്പ് കയറ്റി പിന്നെത്തോ തായതാണ് പ്പേ കാള് എത്രെ ഏയാൾക്കർ എട്ടാമത്ത ഇപ്പോം
ഏഹ് ഇന്നലെറ്റെ ഇങ്ങക്ക് മെസ്സേജ്ട്ടീനി അപ്പം പിന്നെ ഇങ്ങളൊന്നും വിളിക്ക്ണ് കേട്ട്ലാ
ആഹ് തന്നെ എപ്പം ഏത്
ഇന്നലോ മിഞ്ഞാന്നും ഇങ്ങളെന്ന ല്ലെ മെസോജ്
ആഹ് ഞാൻ മെസ്സേജ് വിട്ടത് ഞാനെന്നേനി ഇങ്ങളരു നാ ത്തൂനെയ്ന്യോ ഈ നമ്പർ തന്നത് അങ്ങനല്ലേ നാത്തൂനോ ഇങ്ങള് അല്ല
അല്ലാന്ന് ഇങ്ങള് ഫ്രീ ഇണ്ടോ ചോയ്ച്ച് ഗ്രൂ
ആഹ് ഫ്രീ ഇണ്ടോ ചോയ്ച്ച് അയ്‌ന്റെ മുന്നേ ഒര് താത്താക്കങ്ങനെ വിൾച്ചാണ്ട് താത്ത പർഞ് ഇന്റെ നാത്തു ഉണ്ടെടി ഇന്റെ നാത്തൂനൊന്ന് വിൾച്ചാണ്ട്ന്നർഞാണ്ട് അങ്ങനെ നമ്പർ തന്ന് ഞാൻ ഇഞ് ഇങ്ങളാണേ ന് അറിയി